മഴണ്ടാ
ഓ ഭയങ്കര ചൂട് ഒരു രക്ഷയില്ലാത്ത ചൂട്
ആണല്ലേ ഇവിടെ രാവിലെ തൊട്ടേ മഴയാണെന്നേ
ഓ എന്താ സുഖം
അതെ അതെ മൻസൂൺ വന്നില്ലല്ലേ ഇല്ലെന്നേ കഴിക്കാറാവുന്നേ ഉള്ളു അവിടെയോ
കായ് രാവിലത്തെ കഴിഞ്ഞ് ഉച്ചത്തേക്ക് ഓരോന്ന് ചെയ്യണം ഇന്ന് മീൻ കിട്ടി എനിക്ക് ഇന്നലെ
എന്നാ മീന
ചുണ്ണാമ്പു വാള
വല്യ വാള അല്ലേ നീള ഉള്ളേ
ആഹ് മറ്റെ ആഹ്
മനസ്സിലായി മനസ്സിലായി മറ്റേ അയ്ന് ഭയങ്കര വെള്ള കളറല്ലേ
അത് തന്നെ അത് തന്നെ ഓ അയിനെ ക്ലീൻ ചെയ്യാൻ ഭയങ്കര പാടാ വൃ വൃത്തിയാക്കിയെടുക്ക ഇല്ല ചെയ്തിട്ടില്ല ചെയ്യാൻ പോവുന്നു അത ഫ്രീസറിലിരുന്നു അതിനെ എടുത്ത് വെള്ളത്തി ഇട്ട് വെച്ചിട്ടുണ്ട്
ഉപ്പില്ലേ ഉപ്പും വിനാഗിരിയും ഒക്കെ ഒഴിച്ച് വൃത്തിയാക്കി എടുക്ക് എന്നാലേ പോവൂ അത് പോവാൻ ഭയങ്കര പാടാ
ഞങ്ങള് ഞാനത് നന്നായിട്ട്
എറെ കുഞ്ഞിലെ ഭയങ്കര ഇഷ്ടമായിരുന്നു എനിക്ക് കുഞ്ഞിലെ ഭയങ്കര ഇഷ്ടമായിരേ ഇപ്പൊ കണ്ടൂട ഇക്കെ ആണെങ്കി ഇടക്കേ വാങ്ങു അതുകൊണ്ട് ഞാൻ കഴി ക്കത്തില്ല സാധനം കുഞ്ഞിലേ കഴിക്കുവായിരുന്ന്
എനിക്കിഷ്ടാണ് എനിക്കിഷ്ടാണ് ഇവിടെ കിട്ടില്ല ഇവിടെ വർഷത്തില് ഒരിക്കലൊക്കേ കിട്ടുള്ളൂ അപ്പൊ ഇന്നലെ മീൻകാരൻ അതിന്റെ ഇത്ട്ടിട്ടുണ്ടായിരുന്നേ മൂന്ന് മീൻ ഉണ്ടായിരുന്നു നോ നത്തോലി ചൂര പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെരു സാധനം കൂടി ഉണ്ടായിരുന്നല്ലോ ഇത് ഈ വാള രാ ഞാൻ ഫോൺ ചെയ്യുമ്പോ അയാള് പറയാ ഏ ചൂരയൊക്കെ തീർന്നു പോയി ചൂര കിലോ നാന്നൂറ് രൂപ അല്ലല്ല
ഓ ഓ
അപ്പോ. ഫോൺ ചെയ്തിട്ട് ചൂര കഴിഞ്ഞു ഇനി വാളയും നൊ. ത്തോലിള്ളന്ന് പറഞ്ഞു ഓ. നൊത്തോലി നമ്മളെ നാട്ടി കിട്ടുന്ന നൊത്തോലി അല്ല.. ഇത്. ഹ്മ്. ഇതൊരുമാതിരി മറ്റേ.. കോ നൊത്തോലിന്ന് പറയും മറ്റേ ചെതുമ്പലുള്ള നൊത്തോലി
ലേ.
ഇല്ലാ
പിന്നെ എവിടെയാ കടലുള്ളേ നിങ്ങ കടുത്തു പിന്നെ എവിട
പ്പ. അടുത്തൊന്നും ഇല്ല ഗുജറാത്ത് ഗുജറാത്തിന്നാ വരുന്നേ..
ഗുജറാത്തി പോണംല്ലേ ഗുജറാത്തിന്ന് പറയുമ്പം ഡൽഹിം ഗുജറാത്തു. ആയിട്ട് എത്ര ദൂരം..
പിന്നെ മണിക്കൂറുകളുടെ ദൂരണ്ട് ഒരു പത്ത് പന്ത്രണ്ട് ഉം ആഹ ആ വഴിക്കാണല്ലോ നമ്മള് ഇതിന് പോന്നേ എന്താ.. നാട്ടിലേക്കൊക്കെ വരുന്നതേ..
ആണ്ലേ..
ആറൂട്ടാ..
എനിക്ക് ഇതുവാട്ടി യാതൊരു ബന്ധോ ഒരറിവുല്ല കാരണം.. ഡൽഹി ഡൽഹി ന്ന് കേട്ടിട്ടുണ്ടെങ്കിലും കീ സംഭവത്തെ പറ്റി ഒരു ഐഡിയ. ഇല്ല.. ആഹ് അതല്ല ഞാൻ നമ്മുക്ക് ഈ റോട്ട്. നെ പറ്റി ഒന്നും അറിയത്തില്ല ഗുജറാത്ത് ഒക്കെ അതറിയാം.. ഗുജറാത്തി കാടല ഉണ്ടന്ന് അറിയാം ഷിപ്പിങ്ങുണ്ടന്നറിയ അതൊക്കെ അറിയാം ഷിപ്പ് യാടോ
രണ്ട് റൂട്ടാണേ..
പക്ഷെ ഈ പോ പോവുന്ന റൂട്ട്ന്ന് വെച്ചാ ല് എറ റൂട്ട് എനിക്കറിയത്തില്ല കാണാൻ വഴി..
കൊർ..
ആന്ധ്രാവി കൊങ്കൺ റെയിൽവേ ആ ഓക്കെ ഓക്കെ കൊങ്കൺ റൂട്ട് അറിയാം.. കേട്ടിട്ടുണ്ട് അത് വിശാഖപട്ടണം ടച്ച് ചെയ്താണല്ലോ പോന്നേ അല്ലേ..
വിശാഖപട്ടണൊന്നും. പോവത്തില്ല..
ശ്രീകാക്കുളം ശ്രീകകുളം ശ്രീകകുളം ഒക്കെ ടച്ച് യ്ത് ആ ഓക്കേ ഓക്കേ..
ക്ക് ഗൂഗിൾ എടുത്ത് വെച്ച് നോക്കണം..
ആഹ നോക്കാം നോക്കാം എനിക്ക്ഈ റെയിൽവേ റൂട്ട് അറിയത്തില്ല അതുണ്ടാ.. ഞാൻ. നൊ നമുക്ക് നോക്കേണ്ടി വന്നിടില്ല. കാരണം ഞാനീ കേരളം വിട്ടു പോയിട്ടില.. ആകെ ഊട്ടി വരെ പോയിട്ടുണ്ട് പിന്നെങ്ങോട്ട്... ട്ട് പോവാനാ. എങ്ങോട്ട് പോയിട്ടില്ല ആ വരണോന്നൊക്കെ ആഗ്രഹണ്ട് പോണം..
വിൻ. എല്ലാരെ ഞാൻ വിളിക്കുന്നുണ്ട് ഈ ചൂടത്ത് വരണം ഈ ചൂടത്ത്.. ഞാൻ ആരോടോ. പറഞ്.. വാ അച്ചുനോട് പറഞ്ഞു നീ വാ. നിന്നെ ഞാനീ. ചൂടത്തിട്ടന്ന് ഉരുക്കി എടുക്കട്ടെന്ന്... നോ. വരത്തില്ല വരത്ത്.. പ്പില്ലതന്റെ. ആഹ് മോം. പറയുന്ന പോലെ.. ഒക്ടോബർ അ. ഹാ. കൊള്ളാല്ലോ പോയ കല്യാണം കൂടണന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പ ചോദിക്കുന്നെ എന്നാന്ന്..
അവളെ. കല്യാണന്ന..
ഒക്ടോബർ.. കേക്കവോ..
പോണം പോണം പോണം നീ വരുന്നില്ലല്ലോ അല്ലെ..
ശ്യാം. ക്കെ ആാനങ്ങനെ വര്..
നീ വരുവോ..
ഇല്ലാന്നേ എങ്ങനെ വരും എപ്പഴെപ്പഴും ഓടി വരാൻ പറ്റൊ.. എനിക്ക് കേക്കാം. എനിക്ക് കേക്കാം..
ഞാന അതാ ഓർത്തെ..
എനിക്ക് വരാൻ പറ്റില്ലടാ എപ്പോഴും എപ്പോ.. എപ്പോഴും എങ്ങനെയാ വരുന്നേ അഞ്ചുക്കെ കാണുവല്ലോ അഞ്ചു കാണും ദേവിക കാണും..
ഞാൻ മാത്രേ കാണൂ ഈ സൈഡിൽ നിന്ന്
നിന്റെ ദേവിക കാണും ദേവി
ഇത്രയും ദൂരത്തുന്ന് ഞാൻ പോകണ്ടേ അവരൊക്കെ അവിടെ ലൊക്കാലിറ്റിയി ൽ ഉള്ളള്ളവരല്ലേ
അതിനെന്താ രാവിലെ ഇവിടെന്ന് ഇറങ്ങിയാ മതി
അയ്യോ പോസിബിൾ ആയിട്ടുള്ള കാര്യം പറഞ്ഞേ
ആദ്യം ചാടിക്കൊണ്ട് നിന്നതാരാ പോണംന്ന്
ആഗ്രഹണ്ട് നോക്കട്ടെ എന്തായാലും എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ പോയിരിക്കും എന്തെങ്കിലും വഴി ഉണ്ടെങ്കിൽ പോയിരിക്കും
ഞാനൊരു കാര്യം പറയട്ടെ ഞാനൊരു കാര്യം പറയട്ടെ ഇന്നലെ റിജു റിജു ഇന്നലെ പറഞ്ഞ കാര്യം ഞാൻ പറയുമ്പോഴേ നിനക്ക് മനസ്സിലാവൂല ഉം
റിജൂന് എന്ന് വെച്ച അമ്മയെ വേറെ ആരെങ്കിലും ഏൽപ്പിച്ചിട്ടായാലും പോവാ ഫാമിലിന്ന് പറഞ്ഞിട്ട് വേറെ ഹസ്ബന്റോ കുട്ടിയോ അങ്ങനത്തെ ഒരിതില്ല എനിക്ക് അങ്ങനെ വരുമ്പോഴ ഴാണ് സെക്കൻഡ് ഓപ്ഷൻ വരുന്നത് ഒരു നമുക്ക് ഒരിത് വരുന്നത് മനസിലായില്ലേ അതല്ലാ ഉമ്മ മാത്രമാണെങ്കിൽ നമുക്കും എവിടെയങ്കിലും ഏൽപി പിച്ചിട്ട് പോകാവുന്നേ ഉള്ളൂ
അല്ല അത് ഞാൻ കമ്പയർ ചെയ്യുന്നതല്ല ഞാൻ പറഞ്ഞത് അതെനിക്ക് എനിക്ക് എനിക്കറിയാം പറയേണ്ടല്ലോ മോനെ ഏൽപ്പിക്കണം പക്ഷെ ഇങ്ങനെ വല്ലപ്പോഴൊക്കെ കിട്ടുന്നൊരു അവസരം ഉണ്ടല്ലോ
നോക്കട്ടെ ഞാൻ എന്തായാലും ട്രൈ ചെയ്യും പോവാൻ ട്രൈ ചെയ്യും തലേന്ന് പോവണ്ട ണ്ടിവരൂന്നെ ഉള്ളൂ എനിക്ക്
ഒറ്റ കാര്യത്തിലേ ഒള്ളൂ നിനക്ക് ഒറ്റ കാര്യത്തിലേ നിനക്ക് ബുദ്ധിമുട്ടൊള്ളൂ മോന ആ ആരേല് ഏപ്പിച്ചിട്ട് പോവാൻ പറ്റില്ല ആ ഒരൊറ്റ കാര്യേള്ളൂ പക്ഷേ പക്ഷേ ഈ ഒരു രാവിലെ പോയി വൈകിന്നേരം പരാൻ പറ്റുന്നൊരവസ്ഥയിലാണെങ്കിൽ ഒരു ദൊവസൊക്കെ ഇക് ഇക്കയ്ക്ക് അഡ്ജസ്റ്റെയ്യാം ഓക്കെ ഞാനാണ് ഞാനാണെങ്കില് ഞാനാണെങ്കില് നാ ട്ടില് ഒരെട്ത്തു എന്റെ അച്ഛൻ വിട്ടിട്ടില്ല ഒറ്റക്ക് ആ ഞാനാണ് ഇവടെന്ന് നാട്ടില് വെരുന്നു. അത് കഴിഞ്ഞ നാട്ടില് ഞാൻ ഒരിട ഇപ്പൊ കല്യാണം കഴിഞ്ഞില്ലേ നിന്റെ
കഴിഞ്ഞു വിട്ടാലല്ലേ പോവാൻ പറ്റൂ നോക്കട്ടെ ചോദിക്കാം നോക്കട്ടെ
ഞാന് ഞാന് നാട്ടി വന്നിട്ട് അവടെന്ന്
അതുവല്ല അതുവല്ലാ മെയിൻ കാര്യന്ന് പർഞ്ഞാലേ എനിക്ക് ഈ ട്രെയിനി ഒറ്റക്ക് ട്രാവലെയ്യാൻ പരിചയല്ല ഞാനങ്ങനെ പോയിട്ടില്ല. ബസ്സിനാണെങ്കി ഓക്കെ ബസ്സിന് പോവാ.
കൊച്ചേ ട്രെയിനി പോണ്ട ബസ്സി പോയാ മതി ഞാന് ഞാന് പാലക്കാടേക്ക് ട്രെയിനിലല്ല പോയത് ബസ്സിലാ പോയത്.
ഇവട്ന്ന് ഇതൊണ്ടോ ഓഹ് എർണാ കുളം ഉണ്ടെന്ന് തോന്ന്ന്നു വെളുപ്പിന് അയിനാത്ത് പോവാനേ പറ്റു പോവുന്നെങ്കി
ഒരു ദൊവസത്തെ കാര്യല്ലേ രാവിലെ എറങ്ങി കല്യാണം കൂടി ഒരു നാ
ഏഹ് എട്ട് മണി ആറ് മണി എട്ട് മണിയാവുമ്പോ വീട്ടിലെ
സുഖമായിട്ട് എത്താ ഒ ഒറ്റ ദൊവസത്തെ കാര് നീ അങ്ങനെക്കെ എറങ്ങ് പൊർത്തൊക്കെ എറങ്ങ്. ഇല്ലെങ്കി ശരിയാവത്തില്ല നീ ഇപ്പഴും എനിക്ക് പറ്റില്ല എനിക്ക് പറ്റില്ല നിന്നെ പിടിച്ച് പൂട്ടിയിട്ട്
ഇല്ലന്നല്ല ഞാൻ പോയിട്ട്ണ്ട് ഇല്ലെന്നല്ല എന്റെ മാരേജിന് മുന്നേ ഞാൻ പി എസ് സി എഴുതാനും മ റ്റുള്ള കാര്യങ്ങൾക്കൊക്കെ പോയിട്ടുണ്ട്. ചാവുദിനി പോയിട്ട്ണ്ട് എറണാകുളത്ത് പോയിട്ട്ണ്ട്. തമിഴ്‌നാടൊക്കെ പോയിട്ട്ണ്ട് പക്ഷെ ഇപ്പോ എനിക്ക് കുഞ്ഞിന്റെ കാര്യം വെരുമ്പഴാ ഒരു പ്രശ് നം വെരുന്നെ മൻസ്സിലായില്ലേ അതാണ് അപ്പഴാണ് ഒരിത് വെരുന്നെ
രണ്ട് മാസം ആരുല്ലാണ്ട് നിന്നില്ലേ ഉപ്പയുടെ കൂടെ അപ്പൊ അപ്പൊ അതൊക്കെ അതോണ്ടാ അതൊരു പ്രശ്നല്ല ഇപ്പൊ അ
അല്ലല്ല ഒരു ദിവസത്തേക്ക് അതാ ഞാൻ എന്തായാലും ഒക്ടോബർ സമയുണ്ടല്ലോ കൊഴപ്പല്ല.
ഉം അന്നേരം പോയിട്ട് കൂടാം അപ്പൊ എല്ലാരേം കാണുകയും ചെയ്യാം.
അതെ
കൊർച്ച് ഓ കൊർച്ചുടി നീ ഓപ്പണാക് കാരണം എ ആഹ് നീ നനെക്ക് വേണ്ടിട്ട് ഒന്നും ചെയ്യുന്നി
ഞാനൊരു കാര്യം പറയട്ടെ എന്നിട്ടും ഞാൻ കേക്ക്ന്നു എന്തെല്ലാം കേക്ക്ന്നുന്നറിയോ അതാണ് നിന്നെ നിങ്ങക്കറിയ ത്തില്ല നിനക്കറിയത്തില്ല കൂടെ ഉള്ള ആള് ന്ന് ങ്ങനെ ചെവി തിന്നുന്ന പോലെ പറയുമ്പോ നമക്ക് മനസ്സിലാവത്തില്ല അത് അത് വിട് വേറെന്ത്
സ്സിലാകും നീ അതാരോടും പറയാണ്ട് നിന്റെ ഉള്ളി തന്നെ കെട്ടിപ്പൂട്ടി വെക്കുന്ന എന്തിനാ? അത് അ
പർഞ്ഞിട്ട് കാര്യമില്ലാന്നെ പർഞ്ഞിട്ട് കാര്യല്ലാ ശരിയാവില്ല എന്ന് ഒറപ്പുണ്ടെങ്കി
ആഹ് പക്ഷെ അത് പറയുന്നത് ശെരിയാ
അതെ
പക്ഷേ നീ എല്ലാം കൂടി കെട്ടിപ്പൂട്ടി വെക്കല്ലേ. എവിടെങ്കിലും എവിടെങ്കിലൊന്ന് തുറന്നു വിടണം അപ്പ അപ്പ നിന്റെ ഉള്ളില് ഫ്രീ ആകും
അതെ
ഏഹ്
അതെ അത് ഓക്കെ ആവൻ ന്ന് ഞാനീ പ്രതിലിപിയിലെ ഇത് വായിച്ചുകൊണ്ടിരിക്കുന്ന കാരണം എനിക്ക് ആകെ ഉള്ള ഒരു സ്ട്രെസ്സ് റിലീഫ് അതാണ്
ഉം
ഇതിന്റെ അതും എല്ലാം കൂടി ആകുമ്പോ എനിക്ക് ഭയങ്കര തലക്ക് പ്രാന്ത എടുത്തു പോവു ഇതാഉമ്പോ പ്രതി ലിബി വായി ക്യുമ്പോഴത്തേന് എനിക്ക് ഇച്ചിരി സത് ഇതേപലെ എനിക്കൊരു സ്ട്രെസ് റിലീഫ് ആണ് അപ്പി അതൊരു സമാധാനവാണ് ആപ്പ് ഞാൻ അമ്മയുടെ ഇഷ്യു വന്ന എപ്പോഴും അമ്മ മരിച്ചിട്ടും എല്ലാം എന്റെ മൈൻഡ് ഓക്കെ ആക്കിയത് ആഹ് പ്രതിലിപി തന്നെയാണ് അല്ലെങ്കി എനിക്ക് പ്രാന്ത എടുത്ത് പോയാനേ അതെ ഈ ശരിക്കും ആഹ് ഒരു സ്ട്രെസ് റിലീ ചില സ്റ്റോറീസ് ഒക്കെ വായിക്കുമ്പോ തലക്ക് പ്രാന്തെടു ക്കുങ്കിലും
അങ്ങനെയുള്ളത് വാ വായിക്കരുത്
അല്ല ചെലത് വായിക്കുമ്പോ എന്തായോ എന്തും ആ ഒരു ടെൻഷൻ വരുെങ്കലു തോണ്ടാണ് ഞാൻ കംപ്ലീറ്റഡ് ആയിട്ടുള്ളത് കൂടുതലായിട്ട് വരുന്ന ചൂസ്യ്യുന്ന ഞാൻ കംപ്ലീറ്റഡ ആയ സ്റ്റോറീസ കൂടുതലും ചൂസ് ചെയ്യുന്ന
ഞാനും അങ്ങനെയ വായിക്കും എനിക്ക് ഈ ഒരെണ്ണത്തിന് കാത്തിരിക്കുന്നതിനെ എന്നെ കൊണ്ട് പറ്റത്തില്ല
ആദ ലക്ഷ്മിയുടെ ഒരു സ്റ്റോറിയിൽ പെട്ടുപോയി കേട്ടോ അതിപ്പോ കാത്തിരിക്കേണ്ട അവസ്ഥയാണ് കാരണം ഇപ്പം മറ്റേല്ല ബ്രഷിന്റെ
പോ ദുഷ്ടേ നിന്നോട് പറയരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ
അത് ഇപ്പഴും വായിക്കുന്നുണ്ട് ഇപ്പൊ കുഴപ്പല്ലാത്ത രീതിയിൽ പൊക്കൊണ്ടിരിക്കുവ അതുകൊണ്ട് വായിക്കുന്നുണ്ട്
ഇല്ല ഞാൻ വായിക്കില്ല നീ അത് പറയോ വേണ്ട
അതൊരു പാത്താ ആ ഒരു പ്രജ്ഞള്ളു പ്രശ്നം വേറെ കുഴപ്പല്ലാത്ത സ്റ്റോറിയാണ് അതോണ്ട് വായിക്ക്‌ന്ന്‌ണ്ട് പത്ത് മിൻറ്റായി കട്ടെയ്തൊ ഉം